കേക്കാവോടാ?
ഹലോ
കേക്കുന്നുണ്ടോ?
ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
കേക്കാൻ പറ്റുന്നുണ്ടാ?
ആഹ് എനിക്ക് കേക്കുന്നുണ്ട്
ആഹ് എനിക്ക് ഇപ്പ കേക്കാം
എങ്ങനെ?
ഇപ്പൊ എനിക്കും കേക്കാൻ പറ്റുന്നുണ്ട്
ആഹഹ് ആഹ് ആഹ് ഓക്കെ എന്തൊക്കെയാ വിശേഷ
സു ആഹ് സുഖായിരിക്കുന്നു ഇയാളോ?
ഉം ഇവിടെയും സുഖം
പഠിക്കാണല്ലേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞി ട്ട് കൊറച്ചു നേരം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു രാവിലെ തൊട്ട് കൊറേ പണികൾ ഉണ്ടായിരുന്നെ
ആഹ് ആഹ് ആഹ് അത് ശെരി വീട്ടിലാരൊക്കെയുള്ളെ?
ട്ടില് ഹസ്ബന്റും മോനും മോന് നാലു വയസ്സായി എൽ കെ ജി പഠിക്കാ
ഏ സ്കൂൾ എൽ കെ ജിൽ എങ്ങാനും പോവുണ്ടോ?
ആ എൽ കെ ജി പഠിക്കാ അവൻ ആ ഇയാള് പഠിക്കാണല്ലേ? വീട്ടിലെല്ലാർക്കും സുഖാണോ?
ആഹ് വീട്ടിലുള്ളവരൊക്കെ സുഖായിട്ടിരിക്കുന്നു
ഏതാ എന്താ പഠിക്കണേ?
ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രിക്ക് ബികോമിന് വേണ്ടിയുണ്ട് വെയിറ്റ് ചെയ്ത്ക്ക അലോട്ട്മെന്റിനൊക്കെ
നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നാ?
പ്ലസും ഒരേയും
അപ്പൊ പിന്നെ വേഗം സീറ്റ് കിട്ടുവായിരിക്കല്ലോ
ഉം സെക്കൻ് അലോട്ട്മെന്റ് കഴിഞ്ഞു കിട്ടിയില്ല തർഡ് അലോട്ട്മെന്റിന് വെയിറ്റ് വെയ്റ്റിംഗില ഉം ആ അന്ന് മഴയൊക്കെ ഇണ്ട് എപ്പഴും പെയ്തൊണ്ട്
ഇവിടെയും മാറി മാറി നിപ്പുണ്ട് കൊറച്ചു നേരം പെയ്യും കുറച്ചു നേരം തോരും അങ്ങനെ
ആഹ എങ്ങനെ തൊടിയും പാടൊക്കെന്ന് നിറയോ അവിടൊക്കെ
ഇവിടെ ആ നല്ല മഴയുള്ളപ്പോ അങ്ങനെയ ആണണ്ടാ എന്നാലും റോഡൊക്കെയാണ് അധികം കൂടുതലും ഉള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തുണികളൊക്കെ ഉണങ്ങാനാണ് പാട്
അതന്നെ
ആ പിന്നെ മോനും കൂടെ ഉള്ളതോണ്ട് ഭയങ്കര കഷ്ടമാണ്
ഉ
അല്ല ഈ ആ ഡ്രെസ്സൊക്കെ ഒരുപാടുണ്ടാവും അപ്പൊ പിന്നെ അവർക്കൊക്കെ ഒരുപാട് ഒരു ദിവസം തന്നെ മൂന്നും നാലും ഡ്രസ്സ് വേണം അവന് ഫുൾ കളിയാണ് നാലു വയസ്സേ ഉള്ളു അപ്പൊ പിന്നെ ഈ ഉണങ്ങില്ലെങ്കിൽ അകത്തെടുത്തുക കൊണ്ടിടണം പുറത്ത കൊണ്ടിടണം വീണ്ടും അകത്ത കൊണ്ടുവരണം ബുദ്ധിമുട്ട്
ഉം മയക്കാലത്ത് അതൊരു പണിയാണ്
ആ പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും മരം മുറിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ് ഇന്ന് ഉച്ച വരെ കറണ്ടില്ലായിരുന്നു ഉച്ചയ് ശേഷാണ് വന്നേ
ഏ
ഉം
അത് ശരി വീട്ടിലെ ഉമ്മ ഉപ്പ പിന്നെ ഞങ്ങള് അഞ്ചു മക്കളാ ഞാൻ രണ്ടാമത്തെട്ടിയാ
ആഹാ അപ്പൊ നന്നിട്ട് സമയം പോവല്ലോ അഞ്ചു പേരെ ആകുമ്പോ
ഉം സമയം പോകും എല്ലാരും ആൺകുട്ടികളാ ഞാൻ മാത്രേള്ളൂ പെൺകുട്ടിയ അപ്പൊ
ആഹാ അപ്പൊ അവരുടെ ഭാഗ്യ ഇയാളായിരിക്കുവല്ലോ
ആഹ ഹ ഹ
അത് ആ് ആൺകുട്ടികളെ കൊണ്ട് പറ്റാത്ത പെൺകുട്ടികൾ പറ്റും പെൺകുട്ടികളെ പറ്റ പറ്റാത്ത ആൺകുട്ടിയൊക്കെ പറ്റും അങ്ങനെ സമാധാനിച്ചാൽ മതി
ഉം അതെ
പിന്നെ എന്തൊക്കെയുണ്ട് ഏ എന്താ പ്ലസ് ടു ഏതായിരുന്നു വിഷയം
ഞാൻ കൊമേഴ്സ ആയിരുന്നു
ഞാനും കൊമേഴ്സ ആയിരുന്നു പക്ഷെ അഞ്ചാറ് വർഷം ആയെന്നേ ഉള്ള
ആഹ
ആ ഞാൻ അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു പഠിച്ചത്
ഏ എന്നിട്ട് ഇപ്പോ അതിന്റെ എന്തേും ചെയ്ത കൊണ്ട് നിക്കണ്ടോ അതോ
സ്റ്റിച്ചിങ്ങും കാര്യവും അങ്ങനെ കൊറച്ചായിട്ടുണ്ട്
ഓ ശരി
വറുത്ത് കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എന്റത് മാത്ര അത്രേ ചെയ്യുന്നുള്ളൂ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ സിസ്സേറിയൻ ആയിരുന്നു അപ്പൊ നടുവിലെ ഇഞ്ചക്ഷന്റെ പെയിനൊക്കെ ഉണ്ട് നടുവേദനൊക്കെ അപ്പൊ ഒരുപാട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല ഈ വർക്കൊക്കെ ചെയ്യാണെങ്കിലും ഉ നടുവിന് നല്ല പ്രശ്നമാണ് ഇപ്പൊ ആവശ്യത്തിന്
ഉം പിന്നെ ചായ കുടിച്ചു ചോറൊക്കെ ആയോ ചോറൊക്കെ
ആ ചായ ഒടിച്ചു ആ എന്താണ്
രാവില രാത്രിക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ അതെങ്ങനെ രാത്രിക്ക്
അല്ല ഞങ്ങൾ ചെില ദിവസം ആഹ ചോറ് തന്നൊയിരിക്കും രാത്രിയും കഴിക്കാ ചിലപ്പ് മാത്രം രാത്രി കാപ്പിയെന്തേലും വേണംന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല മഴ അങ്ങനത്തെ സമയത്തൊക്കെ? രാത്രി കാപ്പി എന്തെങ്കും ഉണ്ടാക്കും. ആ! അല്ലാതെ ഡെയിലി അങ്ങനെ പ്രത്യേകം പ്രത്യേകം വെക്കാറില്ല. ഉച്ച ഉച്ചയാവ്! ഓ! തിന്നു. പിന്നെ ഇനി അടുത്ത അലോട്ട്മെന്റ് എപ്പഴായിരിക്കും?
അടുത്ത അലോട്ട്മെന്റ് ആറാം തീയതിന്നാ പറഞ്ഞെ. അടുത്ത അടുത്ത മാസം.
എന്താ ഇവിടെ അടുത്തൊക്കെയള്ള കോളേജിലാണാ ഇട്ടേക്ന്ന് ആ! പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കൃഷി എന്തെങ്കിലും ഉണ്ടോ?
കൃഷി ഞങ്ങെ വീട്ട!
അങ്ങനെ സപ്പോട്ട അതേ പോലെ റംബൂട്ടാനി! മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെന്താ? ആ! എന്താ പറയാ മാങ്ങ അങ്ങനെയൊക്കെ തൈകളൊക്കെ.
എവിടെ നോക്കിയാലും
ആ! അതെ!
പക്ഷെ എന്നാലും വാങ്ങാനും നല്ല വെലയും ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെങ്കിലും.
ഉം അത് ശരിയ
ഞങ്ങളിവിടെ കൊറെ കൃഷിയൊക്കെ ഉണ്ട്. വീട്ടിലത്തേക്ക്. കത്തിരിക്ക പയറ് അങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെ!
പയറും വെണ്ടക്കയും കൈപ്പക്കയും! പിന്നെ ചിരങ്ങിയും കുമ്പളും ഒക്കെ ഉണ്ട്. തക്കാളി മുളക് ഒക്കെ ഇങ്ങനെ!
ആഹ് ആ വീട്ടിലുണ്ടാക്കുന്നത് അത്രയും നല്ലതല്ലേ!
ഉം
വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. എന്നാലും പക്ഷെ പുറത്ത് കൊടുക്കുന്ന കണക്കിന് കിട്ടത്തില്ലായിരിക്കും. വീട്ടിലെ യൂസിന് കൊറച്ചൊക്കെ കിട്ടുവായിരിക്കും അല്ലേ? ഇവിടെ അങ്ങിനെയാണ്.
എന്നാലും നല്ല ഫ്രഷ് വെജിറ്റബിൾ ആയിരിക്കും. നമ്മുക്ക് വിശ്വസിച്ച്ച് കഴിക്കാലോ.
ആഹ്! പിന്നെ പുറത്തൊന്നും പോവാറില്ലേ?
പുറത്തെന്നു പറയുമ്പോൾ
പുറത്ത് സ്ഥലങ്ങളിലോ സിനിമയ്ക്കോ അങ്ങനെയൊന്നും പോവാറ! അല്ലേ! ഫാമിലി ആയിട്ട് വീട്ടീന്ന്!
ഇവിടെ വിടണ്ടേ?
ചിലപ്പോ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും വിടും. ചെലപ്പോ ആ പാർട്ണർ പെലപ്പോ വിടുവായിരിക്കും.
ചെലരുടെ ജീവിതം കല്യാണം കഴിയുമ്പം മാറുമെടാ! ചെലവർക്ക് കാണണം നന്നായി! ഓ ആഹ്ചിലർക്ക് ഓപ്പോസിറ്റ്. നേരെ തിരിച്ചു ആവും. വീട്ടിലെന്തേലും കല്യാണൊക്കെ നോക്കുന്നുണ്ടോ? ആഹ്! ചെറുതല്ലേ പഠിച്ച് ന്തെങ്കിലും ജോലി! ഒക്കെ ആയ ശേഷം മതി!
ഉം! അതന്നെ! പിന്നെന്തൊക്കെയ? മോനെ പഠിപ്പിക്കലേ കഴിഞ്ഞോ?
ആ അവനെ പഠിപ്പിച്ച് പി പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് പിന്നെ തലവേദ ന്നെ അവനെന്നെ തിരിച്ച് പഠിപ്പിക്കും ലാസ് റ്റീ പൊരാണ്ട് ചെറിയൊരടി കൊടുത്തപ്പോഴേക്കും പിണക്കമായി കരച്ചിലായി, ഇപ്പം ഒറങ്ങി.
ആ അത്ശരി.
അതുപോയിട്ടിപ്പ രാവിലെ എണീക്കുന്ന കൊണ്ട് ഇപ്പം നേരത്തെ അങ്ങനെ ഒറങ്ങാ. അല്ലെങ്കി പത്ത് മണിയായാലും പതിനൊന്ന് മണിയായാലും ഒറങ്ങൂല. ഇപ്പൊ സ്കൂളില് പോകാൻ വേണ്ടിയിട്ട് വലിച്ച് എഴുപ്പിക്കുകയാണ് ചെയ്യണ സ്വന്തവായിട്ട് എണി എഴുന്നേക്കുല. ഭയങ്കര മടിയാ. പിന്നെ സമയം പോവും അവനൊള്ളത് കൊണ്ട് നമ്മള് മൂന്ന് പേരല്ലേ ഒള്ളൂ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ മാത്രേ ഒള്ളു.
ക്ഷെ ഒറ്റക്കിരിക്കുണം അത് അതിന്റേതായിട്ടുള്ള രസല്ലേ?
ആ അതാണ്, എനിക്ക് ഇതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ജീവിതമായിട്ട് തോന്നിട്ടുള്ള
ആ കൊറെ, ആരേം നോക്കണ്ട ആരെ കാര്യോം അന്വേഷിക്കണ്ട
നമ്മള് എവിടെങ്കിലും പോവ്വ വര്യക്കെ ചെയ്യണെനാണ് മെയിനായിട്ട്, നമ്മള് അല്ലെങ്കി നോ നൂറ്പ്പ് അ അനുവാദം ചോദിക്കണം. ഫാമിലിടെ അടുത്ത് പോയിട്ട് വരട്ടെ പോണോ വേണ്ടേ അവര് തീരുമാനിക്കും പുറത്ത് പോണോ ഇവര്, വേണ്ട ണ്ടെന്നു. സെപ്പറേറ്റ് ആവുമ്പത്തേ ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നില്ല ഒരു സമയം പ്രശ്നമൊന്നുമല്ല പോയിട്ട് നമുക്ക് നമ്മടെ ഇഷ്ടത്തി നു രാത്രിയോ വെളുപ്പിനെയോ ഒക്കെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരാം. ഉം അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ങ്ങള് ലവ് മാരേജായിരുന്നോ? ഇപ്പൊ ഹസ്ബൻറ് എങ്ങനെയന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മളെ സെക്കൻ് ഷോക്കക്കെയാണ് കൊണ്ടു പോകുന്നെ അങ്ങനെ പ്രശ്നമൊന്നുവില്ല പക്ഷെ മ് കല്യാണത്തിന് മുന്നേക്കെ ആണെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞാലും കൊണ്ടു പോകും ഏറ്റവും അവസാനം അഞ്ചു മണിക്ക് ക്കുള്ള ഷോക്കൊക്കെ ആയിരിക്കും അതിനപ്പുറത്തോട്ടൊന്നും അങ്ങനെ കൊണ്ട് ണ്ടുപോവൂല അങ്ങനെയൊക്കെണ്ട് ഒറ്റക്കൊരിടത് ത്തും വിടൂല. ഇപ്പ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നുവില്ലടാ.
ഉം ലവ് സ്റ്റോറിയൊക്കെ എങ്ങനെ?
ആ കൊഴപ്പില്ല, ആ അത്യാവശ്യം പ്രശ് പ്ലസ് വൺ, ഒരേഴ് വർഷം ഉണ്ടായിരുന്നു. പിന്നെ കൊറെ ഫൈറ്റ് പ്രശ്നങ്ങള് അയിനേഷം കല്യാണം കഴിഞ്ഞ്, കൊഴപ്പൊന്നുമില്ല. ഇപ്പം എല്ലാര്വോ? ആ സെയിം ഏജ് ആണ് ഒരു വയ ഒരു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പ്ലസ് വൺ ആയിരുന്നപ്പോ ആൾ പ്ലസ് ടു ആയിരുന്നു അങ്ങനെ.
വൈബയിരിക്കല്ലേ?
എന്താടാ ആ അത്യാവശ്യം. പിന്നെ വൈബ് ആ സമയത്ത് ഭയങ്കര വൈബായിരിക്കും പിന്നെ ഒരു കുടുംബ കുഞ്ഞൊക്കെ ആകുമ്പോഴത്തേ ക്കും ഈ പ്രാരാബ്ദങ്ങളൊക്കെ വന്ന് തൊടങ്ങും അപ്പ കൊറച്ച് ലാഗ് ആകും. വല്ല്യ കുഴപ്പൊന്നുമില്ല ചെറുതായിട്ട് എന്ന്വച്ചാ ജോലിക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്ക ഫാമിലി നോക്കണ്ടേ അറേഞ്ച് ചെയ്യണ്ടേ അതിന് വേണ്ടിട്ട്.
അതെ.
പിന്നെ ഇയാള് പറ എന്തൊക്കെയുണ്ട്?
ഏ ഞാനെന്ത് പറയണ്.
കഥയൊക്കെ കേട്ടിരിക്കയാണ്.
ജീവിച്ചു വര്വല്ലേ.
ജീവിതം ജീവിച്ച് ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ഓരോ ജന്മദിനം കഴ ഴിയുമ്പോ ഓരോ അറിവുകെന്തായാലും ഒറപ്പായിട്ടും കിട്ടും.
ഓരോ അറിവ് ആ എങ്ങനെയാ കൂട്ടാരൊക്കെ എങ്ങനെയാ, കൂട്ടാരൊക്കെ ആയിട്ട് എങ്ങനെ?
ആ ഇനി നിറെ സൊ നിറെ ആ കൂട്ടാരുണ്ട്, എൻ്റെ വീടിനവിടെയു ഉണ്ട്. ഹസ്ബൻ്റിന്റെ വീടിന്നവിടെയുണ്ട്. പഠിച്ച പ് ഫ്രണ്ട്ഷിപ്പ് നിറയെ ഫ്രണ്ട്സ് നെറയുണ്ടെടാ.
ആരെങ്കിലും ചതിച്ചൊക്കെ ചെയ്ത്ണോ? മുഖത്തോക്കി ചിരിച്ചാണ്ട് ബാക്ക്ന്ന് ചതിച്ചൊക്കെ ചെയ്ത്
ആ അങ്ങനെയൊക്കെ ണ്ട്ഹ് ഹ് അതൊക്കെ പറയാന ണെങ്കിൽ ഒരുപാടുണ്ട്.
ഉം. ഇന്നാ പിന്നെ
ആ ശരിയടാ.